അലോ
ആഹ് ഹലോ
ഹലോ ആഹ് സുഖണ എന്തവിടെ എങ്ങനെ ഇക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുല്ല വെറുതെരിക്ക
ആഹ് വേറുതെ ഇരിക്കുവാല്ലേ ആഹ് ആഹ് ഉം ഇവിടെ ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു ഒന്ന് രണ്ടു ദിവസം കൊണ്ടേ ഇ ഞങ്ങക്ക് ചെറിയൊരു തുണിയുടെ ഒരു ബിസിനസ്സ ഉണ്ട് അപ്പം അതിന്റെ ഇച്ചരി പരിപാടിയിലിരിക്കുവായിരുന്നു
ആഹ്
ഉം
ഉം എങ്ങനെ ഉണ്ട് ബിസിനസ്സ്
ബിസിനസ് കൊഴപ്പമില്ല ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഇതിൽ നിന്ന് തുടങ്ങിയതായിരുന്നു ഞങ്ങള ഒരു പത്ത് പതിനൊന്ന് പേരുണ്ടായിരുന്നു കുടുംബശ്രീയിലെ അതിലൊരു ആറേഴു പേരായിട്ട് തുടങ്ങിയതാ പക്ഷെ ഇപ്പം ഞങ്ങള് രണ്ടു പേരേ ഉള്ളൂ അത് മാറി ആർക്കും ചെയ്യാൻ വയ്യ എന്നുള്ളൊരു രീതി അപ്പൊ ഞങ്ങൾ രണ്ടു പേരും കൂടി ഇപ്പ ചെയ്യുവ
ഞാൻ ഞൻ കൊറെ ഞാൻ ഞങ്ങള് കൊറായിട്ട് ഇപ്പ മൈലാഞ്ചി നെൽക്കോണ് ഇതേപോലെ സെൽ ചെയുന്നുണ്ട് അത് ഞാനും എന്റെ ഹസ്ബന്റിന്റെ ഉം എന്താ അനിയന്റെ ഏട്ടന്റെക്കോ ഭാര്യമാരങ്ങനെ നാണ് ചേർന്നിട്ട
അതെ അതെ ആഹ് അതപ്പോ എങ്ങനാ മൈയിലാഞ്ചി വീട്ടിലുണ്ടോ അത് ഇല
ഇലയില്ല ഞങ്ങള് മറ്റേ ഉണ്ടാക്കുന്ന മയിലാഞ്ചി നേൽകോണ് ഈ നഖ ത്തിടുന്നെയണ് ഓർഗാനിക്
അത് റെഡിയാക്കി എടുക്കുണോ അത നിങ്ങൾ വല്ല ഹോൾസെൽ ആയിട്ട് എടുക്കവാണോ.
അല്ല ഞങ്ങള്ൾ റെഡിയാക്കി വീട്ടില് റെഡിയ ആാക്കി എടുക്കുന്ന. ഒന്നും ചേർക്ക്ണ്ല് കെമിക്ക മിക്കൽ ഒന്നും ചേർക്കാതെ
ആഹ് കെമിക്കൽ ഒും ചർക്കാതെ ഇളത് അങ് റെഡിയാക്കിയടുകും അല്ലെ. നമ്മളീഈ പുൊറത്തുന്ന് വാങ്ങിക്കുന്നതിനകത്തൊക്കെ എനിക്ക് തോന്നുന്നു കെമിക്കലൊക്കെ ചേർക്കുായിരിക്കും ഈ കളറൊക്കെ ഒരുപാട് കൂടുതലാകൻ കിട്ടാൻ വേണ്ടിട്ട്. ഹലോ കേക്കാവോ ഹലോ? ഹലോ കേക്കാവോ?
അ
ആഹ കേക്കാവോ പറോ
കേൾക്കണില്ലേ
ആ ച ഇടക്കൊന്നും കേൾക്കാൻ പറ്റില്ല.
അപ്പൊ ഞങ്ങളൊന്നും ചേർക്കണില്ല അത്യാവശ്യം ചോക്കയും ചെയ്യും നഖത്തിലൂം ഇട നഖത്തിലെ കാര്യമായിട്ട് ഇടാഞ്ഞ ക അയിന്റെറെ ഉള്ളിൽ വണെങ്കിലൽ ഇടൊക്കെ ചെയ്യ ചോക്കുകൊക്കെ ചെയ്യും പക്ഷെ നഖത്തിൽ ഇടുന്നാണ് ഒന്നും കൂടി ഏ ചോ ഉം
ഞാൻ വാങ്ങിക്കും ഞാൻ പുറത്തുന്ന് ഇവിടെ നമുക്ക് എന്തെങ്കിലും കല്യാണണം ഒക്കെ ഉണ്ടെങ്കിൽ. നമ്മള് ബ ബി കോണോ അങ്ങനെ അങ്ങണ്ടാ ബി ബ് ആൻ് ബിയോ അങ്ങനെ അങ്ങണ്ട്.
ആഹ അതിലൊക്ക കമി അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്ക ും അതിലൊക്കെ വ പറഞ്ഞു പോകുമല്ലോ ഇത് നമ്മളെ മൈയിലാഞ്ചി പോകുന്ന പോലെ അര അരച്ച മൈയില അഞ്ച് പോകുല്ലോ അത്പോലെ അതുപോലെ സാവധാനം അങ്ങനെ പോവുള്ളു. അതൊക്കെ കളർ പോകുന്ന പോലെ പോകല്ലോ? ഇതങങ്ങനെ പോവുല നമ്മള് അരച്ച മൈലാഞ്ചി ച് ഇടുന്ന പോലെ തന്നെ അങ്ങനെ പതുക്കെ പതുക്കെ പോകും.
ഇവിടെ അങ്ങനെ ഈ കല്യാണം ഒക്കെ വരുമ്പോഴേ ഉള്ളു മൈലാഞ്ചി ഒക്കെ വാങ്ങിച്ചേ ഇപ്പ ഞാൻ കല്യാണ വെ വങ്ങിച്ച് ഞൻ കല്യാണം ആണിച് നമ്മ എല്ലാ കല്യാണത്തിലനും അങ്ങനെടുത്തില്ല. ഈ അടുത്ത് എൻ്റെ കസിന്റെ ഒരു കല്യാമാണ് ഉണ്ടായിരുന്നത് അപ്പം പുറത്തുനിന്ന്ന്ന് ബി ബിപറഞ്ഞ അങ്ങനെ എന്തോ ഒരും വാ ചിട്ട അ കുറ രണ്ട് ദിവസം കഴഞ്ഞപ്പോ അതങ് പോയി ഇളവിൽ പോയി.
ആ ആ ഇത് അങ്ങനെ ഇളകി പോവല നമ്മള് അരച്ച മൈനഞ്ചി ഇടുന്ന പോലെ തന്നെ നഖത്തിലാണെങ്കിലും കയ്യിലാണെങ്കിലും പതുക്കെ പതുക്കെ അങ്ങനെ പോവയേ ചെയ്യുള്ളൂ. പിന്നെ പിന്നെ തുണിന്റെ ബിസിനസ് എങ്ങനെ പോണു.
തുണിയടത് കുഴപ്പമില്ല നാലക്ക് പോകുന്നുണ്ട് നമുക്ക് വരുന്നത് തുണിയെല്ലാം പോന്നുണ്ട് അത്യാവശ്യം സെയിൽായിട്ടെ.
ഉ ഞാനും കൊറ
ഇ കുറച്ചൊക്കെ പ്ലാൻ ചെയി തുടങ്ങിട്ട് എന്തെങ്കിലൊക്ക ഒ ഈ മൈാഞ്ചി അല്ലാതെ വേറെ എന്തെങ്കിലൊക്കെ ഒക്കെ ചെയ്യണം
ഉം നമ്മള് തുണിയടത് നല്ലതാ തുണിയടത് പ്ലാൻ ചെയ്യണെങ്കിൽ നല്ലേ പക്ഷെ അത്. നമ്മള് കൊറച്ചു നാള് ഹ നമ്മള് ബിസിനസ്സ് ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ നിർത്താ നോക്കരുത്. ചിലപ്പോ ലാഭം കാണും ചില സമയത്ത് നഷ്ടം കാണും അതൊക്കെ നമ്മള് മാനേജ് ചെയ്ത്. നല്ലപോലെ കൊണ്ടു പോകാനാണെങ്കി നമുക്ക് വിജയിക്കാൻ പറ്റും അല്ലാതെ ഉം അല്ലാതെ നമ്മളിപ്പോ ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്ത ചെയ്തിട്ട് കാര്യല്ലല്ലോ ഒരു സംഭവം ചെലപ്പൊരു നഷ്ടവും വരും
ആ അതിപ്പോ ഈ മെയ്ലാഞ്ചി അങ്ങൻത്തെന്നെണ് ചെൽപ്പോ നല്ലങ്ങ പ്പൊ സെയിലാവും ചെൽപ്പോ കൊറവായിരിക്കും അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഞാൻ കൊറേ ആയിട്ട് വിചാരിക്ക്ണ്ട് തുണി ന്റതൊന്ന് ചെയ്ത് നോ
തുണിടത് മെയിനായിട്ടുവേ നമ്മുടെ ഈ ഈ വീ ട്ട്ല്ട്ന്ന എ ടൈപ്പുണ്ടല്ലോ ഇപ്പൊ നൈ റ്റി ഫോക്ക് നൈറ്റി അല്ലാത്തത് പിന്നെ നമ്മള് വീട്ടിലിട്ന്നൊക്കെ ആഹ് ആഹ് അതൊക്കാവുമ്പൊ എനിക്കൊന്നൊന്നും കൂടെ മൂവ്മെന്റുണ്ട് കാര്യം നമ്മളിപ്പോ പൊറ ഇപ്പൊ അല്ലാതുള്ള നല്ല ഡ്രസ്സൊക്കെന്ന് പറയ്മ്പൊ ഇപ്പം ഇപ്പീ പറഞ്ഞ പോലെ സുഡിയോ മാക്സ് അങ്ങനെയൊക്കെള്ള ഒരുപാട് കം ഇതൊക്കെ ഒള്ളത് കൊണ്ട് എല്ലാരും ഇപ്പൊ അവടെ പോയാണ് കൂടുതലും എടുക്കുന്നത് ഇപ്പെ നമ്മൾ പക്ഷെ അയ് പിന്നെ അല്ലെങ്കി നമ്മക്ക് ചെയ്യാൻ പറ്റുന്നന്ന് ആഹ് പിന്നെ അല്ലെങ്കിലും നമ്മുടെ ഈ അമ് ഇപ്പെ അമ്മമാരെല്ലാരും ചുരിദാർടുവല്ലോ അപ്പവര് അവരെ എ നമ്മള് അവർക്ക് വേണ്ടിട്ടുള്ളത് എടുക്കുവാണെങ്കി അവരും എടുക്കും അവര് ഇപ്പൊ ഒരുപാട് പേരും ഈ കൊറേ ക പ്രായമുള്ളവരൊക്കെ പൊറത്ത് കടേ പോയി എടുക്കത്തില്ലല്ലോ പ്പവർക്ക് ഈ മു എന്താ ഈ കോട്ടന്റെ മെറ്റീരിയല് കോട്ടനാണല്ലോ അവരിടുന്നത് പാന്റും ഷോളും ടോപ്പും കൂടൊള്ള നമ്മള് സ്റ്റി ച്ചെയ്തത് എടുക്കുവാണെങ്കി നല്ല രീതിക്ക് അതൊക്കെ മൂവ്മെന്റുണ്ട് കാര്യം അത് അവര് പൊർത്തൊന്നും അങ്ങനെ പോന്നില്ല പക്ഷെ അല്ലാതുള്ളൊരു ഇപ്പൊ സ് കോളേജ് സ്കൂള് അങ്ങനെയൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങടെന്ന് പറയുമ്പോ മൂവ്മെന്റത് കൊറവായിരിക്കും അല്ലെങ്കി നമ്മളൊരു ഷോപ്പായിട്ടൊക്കെ തൊടങ്ങണം
ആഹ് ഇത് പോവ എങ്ങനെന്നോ വെല കൊർഞ്ഞയ്റ്റംസായി കൊർച്ച് കൊഴപ്പില്ലാത്ത ക്വാളിറ്റില് ചെറിയ ടോപ്പുകള് ചെറിയ എറക്കല്ലാത്തത് പ്പോ പാന്റിനൊക്കെടാൻ പറ്റി റ്റ്യേത് പിന്നെ ഡെയ്ലി യൂസെയ്യാൻ പറ്റ്യേത്
മൂവ്മെന്റ്ല്ലാര്ന്നു അതെട്ത്ത്ട്ടെ അതിന് വല്ലതായിട്ട് അതൊന്നും പോന്നി ല്ല കാര്യം അതെ ഇപ്പ ഇപ്പഴ്ള്ളോര് ഇപ്പ ഫ്ലിപ്പ് ങ്ങനെ ഓരോ സൈറ്റുകളൊക്കെ ഒണ്ടല്ലോ ഫോണി ബുക്ക്
അയ്ന് അങ്ങനല്ല നമ്മക്കത് റീട്ടെൽ ഇൻസ്റ്റെലും നമ്മളങ്ങനെ ഓൺലൈനായിട്ട് നല്ലം ചെയ്യണം ന്നാൽ
ആഹ് അങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഇടുന്നുണ്ട് ഇടുന്നെങ്കിലും എനിക്ക് തോന്നത്ര വല്യോരു ഇതാകുന്നില്ല അത്
ആഹ് അത് നല്ലോണം ശ്രമിച്ചോക്ക് എന്താച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻസ്റ്റഗാമില്ലേ
ആഹ് ഉണ്ട്ണ്ട്
ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഡെയ്ലി പോസ്റ്റെയ്യുബ്ലെ അങ്ങനെ കണ്ടിട്ട് ആൾ ക്കാര് ചെലോരൊക്കെങ്ങനെ കാണുമ്പേ അപ്പാതില് അങ്ങനെ ഓർഡറെയ്ത് അങ്ങനെക്കെ വാങ്ങി ച്ചു റെയ്റ്റൊക്കെ കൊറവാ അതൊന്നും പൊർത്തെറങ്ങാത്ത ആൾക്കാരൊക്കെ ണ്ടാവല്ലോ പൊറത്ത് പോയി വാങ്ങാന് മടിച്ചിരിക്കുന്നോരൊക്കെ അങ്ങനൊള്ളോരൊക്കെ ഏഹ് ഇഷ്ടപ്പെട്ടാ വാങ്ങിക്കും
ഉം ആഹ് ഇതിപ്പോ നം ഉം
മാക്സി മറ്റേ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയെന്തെങ്കിലൊക്കെ കുട്ടികളതും വല്യോലത് കൊറച്ച് നോക്കണം ചെറിയൊരു പ്ലാന്ണ്ട് നടക് ക്കോ നോക്കട്ടെ ഉം ഇല്ലേ മൈലാഞ്ചി മാത്രം
ഇപ്പ ഭയങ്കരം ഇപ്പം ഭയങ്കര കൊഴപ്പാ ആദ്യൊക്കെ കൊഴപ്പില്ലാരുന്നു ഇപ്പൊ ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാര്യം ഇപ്പം ഇവിടെക്കെ ഞാ കൂടുതലും പോകുന്ന നമ്മടെ ഈ നമ്മടെ നാട്ടിത്തന്നാ കൂടുതലും പോകുന്നതേ അടുത്തുള്ളവരും എല്ലാരും വന്ന് എടുക്കുന്നെയാ പക്ഷെ ഇപ്പം ഈ ഇവിടെ ഈ കടലിലെ പണിക്കാണെല്ലാരും പോകുന്നത് ക്കെ അപ്പം അവർക്ക് പണിയൊന്നും ഇല്ലാതെ പൈസേടെ ബുദ്ധിമുട്ട് വരുമ്പഴത്തേക്കും പൊതുവേ ആളുകളെടുക്കാൻ മടിക്കും
ആഹ് അതെ അതെ പിന്നെ മൊത് ത്തത്തിലിപ്പോ മാള്കളെ കൈയില് ഈ ജോലി മാ ഈ കാലാവസ്ഥ കാരണം പണീം കൊറവാണല്ലോ ആൾക്കാർക്ക്
ആഹ് അതെ അതെ
ച്ചെ പണിയില്ലാത്തവർക്കിത് സാധാ
ഈപ്പീ മഴയും മഴയും കാറ്റും വന്ന് കഴിയുമ്പോ നമുക്കിവിടെ ഈ ഈ കടലിന്റെ ഓ ട് ബന്ധപ്പെട്ടവരാരും പണിക്ക് പോകത്തില്ല
ആഹ്
ഉം എന്ന്ച്ചാ കാറ്റും കടലും ആവുമ്പോ ആഹ് പോകാൻ പറ്റത്തില്ലല്ലോ പണിക്ക് അപ്പൊ പോവാതെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ വീടുകൾലും
ഉം ഉം പിന്നെ പൊതുവേ പൊതുവേ അങ്ങനെടുക്കുന്നത് സാധാരണക്കാരന്നെ ആവും അവര്ക്ക് പൊറത്ത് പോവാതിരിക്കാൻ നോക്കിട്ടവര് സാധാരണക്കാരനെ പിന്നെ ഇങ്ങനെയൊക്കെ വിജയിപ്പിക്കാനും നോക്കുള്ളു ചെലര് ചെലര് നോ എടുക്കും ചെലരെന്താ കടേ പോയി നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കാതെ ക്വാളിറ്റി ഇണ്ടാവൂല്ലാന്ന് പറഞ്ഞു പക്ഷെ ക്വാളി റ്റിക്കണ്ടാവും
ഉം നമുക്ക് ക്വാളിറ്റീടെ പ്രശ്നവൊന്നും ഇല്ല നമ്മള് എടുക്ക്ന്ന മെറ്റീരിയല് നമ്മളൊന്ന് ജസ് റ്റൊന്ന് ഒന്ന് വാഷ് ചെയ്ത് നോക്കും ഒരു സൈഡേ എന്തേലും കളറ് പോന്നൊണ്ടോ അങ്ങനെന്തെങ്കിലും നമ്മള് നോക്കും പക്ഷെ അങ്ങനെ നമ്മളിപ്പീ കൊണ്ട് പോയവരാരും ക്വാളിറ്റിക്കൊന്നും ഇഷ് പറഞ്ഞിട്ടില്ല എല്ലാരും നല്ല അഭിപ്രായാ വെലയുവക്കെ നമ്മളൊരുപാടങ്ങും അങ്ങ് ഇതാക്കി ഇടുന്നില്ല കാര്യം ഞങ്ങളിപ്പീ ബൾക്കായിട്ട് ഡ്രസ്സ് എടുക്കുന്നന്ന് പറയുമ്പ നമ്മള് ഒരുപാട് ദൂരേ പോയല്ല എടുക്കുന്നത് അടുത്ത്ന്ന് തന്നാ എടുക്കുന്നത്
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ പിന്നെ പഴയ പോലല്ല ഇപ്പൊ ദൂരെ പോയെടുക്കണന്നില്ല്പ്പ നമ്മള് അടുത്ത്ക്കൂടെ തന്നെ ഇങ്ങനെ ഹോൾസെയിലായിട്ട് കടകള് വന്ന് തൊടങ്ങി അവിടെ പോയന്നെ എടുക്ക്വാ അത് ഹോ ഓൺലൈനായിട്ടും എടുക്കാം ഓഫ്‌ലൈനായിട്ടും എടുക്കാം പിന്നെ നമ്മള് ദൂരേ ആ ക്കെ നമ്മള് ദൂരെ ഒക്കെ പോയിട്ട് എടുക്കേണ്ടി വന്നീനു ഇപ്പൊ അങ്ങനത്തെ ആവശ്യല്ല ഒരുപാട് കടകള്ണ്ട് ഇപ്പൊ അങ്ങനെക്കെ എടുക്കാം ഉം എന്താലും വിജയിക്കട്ടെ ഞങ്ങള് പ്ലാൻ ചെയ്യുന്ന്ണ്ട് പിന്നെല്ല്
അതാ ച്ച് നോക്ക് നിങ്ങളെന്ന നോക്ക് അത്ൻച്ചാ നമ്മള് ആദ്യം കാെറച്ച് പൈസ എറ ക്കിയാലും പിന്നെ നമുക്ക് ലാഭം കിട്ടുവല്ലോ അതാ അപ്പൊ അതുകൊണ്ട് നോക്ക് നമ്മള് വെറുതെ വീട്ടിൽ ഇരിക്കിന്നയ്നെ കാ
കാെർച്ച് പൈസ എന്നേൽ അതെ എന്തെങ്കിലൊക്കെ ഒരു വേണ്ടിയ്യാൻ പറ്റ്യാല് അത് ഒരു നല്ല കാര്യല്ലേ അതെ ഇ ഇൻക്ക് ഈ മൈലാഞ്ചി തൊടങ്ങ്ണീന്റെ മുന്ന്ഇങ്ങനെ ക്യാഷ് കൊർച്ച് എറക്കണല്ലോ നമ്മള് എല്ലാതും
അതെ അതെ
കൊർച്ച് സാധനങ്ങളൊക്ക വാങ്ങിക്കണങ്കി അ അത് വല്യ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നാലും കാെഴപ്പല്ലാത്ത രീതിയിലാ ക്യാഷ് കിട്ടിയ പക്ഷെ അതേപോൽതന്നെ നമ്മള് തുണിക്കടി നമുക്കൊരാ ന്ത് കോൺഫിഡൻസ് ഇണ്ടെങ്കില് കാെർച്ച് പൈസ എറക്കി നമ്മള് ചെയ്താലൊക്കെ കാര്യണ്ടാവും
ണം വാണെങ്കില് ഒര് കടപോലെ കെട്ടിയിട്ട് താെടങ്ങുവാണെങ്കി പിന്നെയും ഒരു നല്ലൊരു ഏരിയേല് തുടങ്ങവാണെങ്കി പിന്നെയും കുഴപ്പവില്ല അതൊക്കെ പക്ഷെ കടയാട്ടക്കൊക്കെ തൊടങ്ങണോങ്കി നമ്മള് കൊറെ പൈസ കയ്യിന്ന് ആദ്യം എറക്കേണ്ടി വരും
ഉം അതെ അതെ ഉം
ഉം ഇതിപ്പ ഞങ്ങള് അങ്ങന്നൊന്നുല്ല അതാ ഞങ്ങളിതിപ്പ ന നമ്മുടെ വീടുകളി തന്നെ വെക്കുന്ന് ആരെങ്കിലും വരുമ്പോ എടുത്ത് കാണിക്കും പിന്നെ ഓൺലൈനീ നമ്മള ഒരു ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാനകത്തിട്ന്ന് എന്നല്ലാതെ നമ്മള് അയ്ന്റെ രീതീൽ നോക്കുന്നില്ല
ആഹ് ഇൻക്കൊരു കോള് വര്ന്ണ്ട് ട്ടോ പിന്നെ വിളിക്കാ ആഹ് ആഹ് ആഹ് ശരി
അപ്പം